എന്തെടുക്കവാ?
പണിയക്ക കഴിഞ്ഞ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞോ?
ഇന്നത്തെ പണി ഒരുവിധം എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചില്ല
അപ്പം പിള്ളേർക്കെന്താ ഉം രണ്ട് പേര് പറയുന്നു പരിപ്പ് വട വേണമെന്ന് ബാക്കി പറയുന്ന ന്താ ക്രീം ബണ്ണു വേണന്ന് അതിന് പൈസയും വാങ്ങി ഇങ്ങനെ നിക്കൂ അതിന് മേടി ക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കുവാ രണ്ടും മേടിക്കണംന്ന് ക്രീംബംണും വേണംന്ന് പറഞ് പരിപ്പൂടയും വേണംന്ന് പറഞ്ഞു അപ്പം ര ണ്ടും കൂടെ എങ്കി മേടിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയില്ലെങ്കി ആറുമണിആകാറായല്ലോ അപ്പോഴത്തേക്കും തീർന്നു പോകുന്ന് ഞാൻ പറയുവായിര്ന്ന്.
ആഹ് ആഹ്
അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങണെ ഇരിക്കുവയിരുന്നു, കൊറച്ച നേരവായി തുടങ്ങി വൈദ്യയം പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോക കൊണ്ടുപോകാൻ ആളില്ല.
ഉം ഉം ഉം ഉ
അങ്ങനെ ഇരിക്കുവാ ചായ കുടി കഴിഞ്ഞ അവിടത്തെ? ഏഹ് നല്ല കാലാവസ്ഥ. യ നല്ല വെയില്.
ഇപ്പൊ ഒരു സുഖവുള്ള കാലവസ്ഥ
ആ ഒരു സുഖവുള്ള ഒരു ക്ഷീണമില്ലാത്ത ഒരു കാലാവസ്ഥ
ആഹ് ആഹ് മഴ കണ്ട്പെയ്യണം വേറ പ്രത്യേക സുഖല്ലല്ലേ
ആ അത് ശരിയാ പരിസരം കാണാനും ഒരു പ്രത്യേക ഒരു രസവ
ആ ഉ
ഭയങ്കര ഒര്രിത
വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ
ആഹ് ഇവടെ അങ്ങനെ ഒത്തിരി ഒന്നുംല്ല. എല്ലാം പഴയ മോഡല ഏറ്റവും ഇഷ്ടം എങ്കിലും ഉണ്ടാക്കും മക്കള് പറയുന്നതൊക്കെ ആക്കി കൊടുക്കും ഉം യൂട്യൂബിലൊക്കെ കണ്ടിട്ട് മക്കളിങ്ങനെ പറയും അപ്പൊ അതൊക്കെ ഒന്ന് ആക്കിക്കൊടുക്കും ചിലപ്പോം പിള്ളേർ തന്നെ ചെയ്യുന്ന രീതിയൊക്കെ ഒള്ളതാണെങ്കിൽ പിള്ളേർ തന്നെ ചെയ്തിട്ട് പറയും ഇന്നാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ്ന്ന് പറയും അങ്ങനെയും പിള്ളേര് കേറി ഒണ്ടാക്കാറും ഉണ്ട് പിന്നെ മക്കളെ കൊണ്ട് ഏ
കേക്ക് ഉണ്ടകൊന്ന് ചോദിച്ചതാ
ആഹ് കേക്ക് ഇഷ്ട്ടം പോലെ ഒണ്ടാക്കും ഇന്ന് കേക്കുണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് ആ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ സമയമില്ല. ഞായറാഴ്ച ദിവസം പിള്ളേരൊക്കെ നിക്കുന്ന ദിവസം സമയില്ല എടദിവസം മ മക്കള് എന്ന്നാ ഇല്ലാതെ സ്കൂളിൽ പോക്ന്ന നേരാണെങ്കിൽ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് ആക്കി വെക്കും
ഒന്ന് ഒതുങ്ങോലു
അങ്ങനെയാണെങ്കിൽ സം അപ്പം സം ആഹ് അപ്പൊ ജോലിയൊക്കെ ഒതുങ്ങോ അതും എല്ലാം അല്ലെങ്കിൽ എന്താ കേക്ക് ക്രീം അടിക്കുന്നെടത്ത് ക്രീം തോണ്ടി തിന്നാലും അല്ലെങ്കിൽ മുട്ടയടിക്കുമ്പോഴത്തേക്കും അവിടെ പതപ്പിക്കാനും ഇവിടെ പതപ്പിക്കാനും അങ്ങനെ അത്തേനെല്ലാം വരുമ്പം നമുക്കൊരുപാടാ പണി നടക്കേലാ അപ്പൊ പിള്ളേരില്ലാത്തപ്പ ചെയ് ആഹ് പിള്ളേരില്ലാത്തപ്പോ ചെയ്യുന്നയ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം പിള്ളേർ സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ആ വെച്ചേക്കുന്നതാ ആഹ് മക്കൾ കാണുന്ന അപ്പൊ മക്കൾക്ക് ഭയങ്കര സന്തോഷവാ ആഹ് ഇന്നോ ഒണ്ടാക്കിയോ അതെങ്കി നമുക്ക് മുറിക്കാന്ന് പറഞ്ഞ് ആ പിള്ളേര് കാണുമ്പോ പിന്നെ എ എത്തറ വല്യ കേക്ക് ഒണ്ടാക്കിയാലും ആ ഒറ്റേ ദിവസത്തേക്കേ ഉള്ളൂ
ആഹ്
മക്കക്ക് ഇഷ്ടവാ എന്ത് ഫ്ലേവർ ന്തു ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടവാ. അതുകൊണ്ട് പിന്നെ നമുക് ഉണ്ടാക്കാനും താല്പര്യമ മക്കള് കഴിച്ചോളൂവല്ലോ ആഹ് അതുകൊണ്ട് അല്ലെങ്കി പ്പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നില്ല എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് കഴിക്ക ക്കുന്നെ ഇഷ്ടമില്ല കേക്ക്
ആ നമ്മളുണ്ടാക്കിയ മുട്ടടൊക്കെ മണടിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ലാത്തൊക്കെ. ആഹ് അല്ലാത്തൊക്കെ ഒരിക്കി പിന്നെ നമ്മ കഴിക്കുമല്ലോ പിന്നേം ഇച്ചിരിക്കെ കഴിക്കുവല്ലോ ഈ കേക്ക്ന്ന് പറഞ്ഞ സാനം കേക്ക്ന്ന് പറഞ്ഞ പറ ഇ മൈലബാൻ കഴിച്ചിട്ടുണ്ടോ
ഒരു പ്രാവശ്യം പിള്ളേരിങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മേടിച്ച് പക്ഷെ എനിക്ക് അത്രയും മധുരൊന്നും എനിക്ക് ഇഷ്ടവല്ല
മടുപ്
ല്ല എനിക്ക് ചോക്ലേറ്റ് എനിക്കിഷ്ടവല്ല. ചോക്ലേറ്റിഷ്ടമില്ലാത്തൊണ്ടു ഞാൻ പറഞ്ഞത് എനിക്കതൊന്നും വേണ്ടാന്നുകൊണ്ട് ഞാൻ ഒന്ന് ടസ്റ്റ് ചെയ്തേ ഉള്ളൂ ഒന്ന് വായില് ചെറുതായി ഒന്ന് വെച്ചതേള്ളൂ അല്ലാതെ എനിക്ക് പിള്ളേർക്കിഷ്ട്ടവാ പിള്ളേർ സെറ്റിനെല്ലാം ഇഷ്ടമുള്ളതാ മൈലബാൻ
ഇവിടെയും ഇടക്കൊക്കെ മേടിക്കും എനിക്കും ഇത് തല്പ്പില്ല ഒരു സ്പൂണൊക്കെ തിന്നാലേള്ളൂ എനിക്കിഷ്ടമുള്ള സാനം പാത്രത്തില് വരുന്ന കേക്കില്ലേ അയിന്റെ പേരെന്നാ ഒരു അടുക്ക്‌പാത്രം പോലത്തെ ഒരു പാത്രത്തിന്റെ കേക്ക് കിട്ടുല്ലേ അല്ല അടുക്പാത്രം ബടെ പാത്രത്തിനാത്തടച്ചു തീ കേക്കല്ല പേരും മറന്നോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടാരുന്നു.
തടച്ചോ
ഒന്നണ്ട് പാത്രത്തിലടച്ച് ഒന്നും കേക്ക് മേടിക്കലെ
ഓ മറ്റേ സാധനെന്താ ഡ്രീം കേക്ക്
ആഹ് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ
ഡ്രീം കേക്ക് ആണോ
അതെ തോന്നണു. അതെന്ന് തോന്നുണു. അറിയത്തില്ല വരുമോ. ആ ലയെറായിട്ട് പാത്രത്തില് അടിക്കി വെച്ചിട്ട് മൊകളില് ഇങ്ങനെ പിസ്തായും കപ്പലണ്ടീം ഒക്കെ ഇങ്ങനെ പൊടിച്ചിട്ട്. ചോക്ലേറ്റ് ആങ്കിലും. രണ്ട് സെറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച്
ആ അത് എന്താ ഡ്രീം ഡ്രീം കേക്കാ തോന്നി. പിള്ളേര് ഡ്രീം കേക്ക് ഉണ്ടാക്കി അത് മേടിച്ചം കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയും പിള്ളേരെക്കെ ഉണ്ട് ഔ ആ പിള്ളേര് എന്താ കഴിച്ചിട്ടുണ്ട് എനിക്കതിഷ് ച്ചമല്ല എനിക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സാധനോം ഇഷ്ടമില്ല
എനിക്ക് മിൽക്കിന്റെ ഉണ്ടല്ലോ അത് വൈറ്റും ഇല്ലേ ചേ. ആ അതിന്റെ വൈറ്റും ഉണ്ട് വൈറ്റും നല്ല ടേസ്റ്റാ
അതെ വയറ്റിന്റേത് പിന്നെ വൈറ്റിന്റെ ഐറ്റംസ് എല്ലാം എനിക്കിഷ്ടമാണ്.
ഉം ചോക്ലേറ്റാ നമ്മള് ടൂറ് പോകുമ്പോഴും ഞാൻ മേടിക്കാ പറയണെന്നാ വൈറ്റ് ചോക്ലേറ്റ് മേടിച്ചാമതീന്ന് പറയും. വാങ്ങിക്കാ നമ്മക്ക് ഇഷ്ടല്ല കൂടുതലും. അതാകുമ്പം പിന്നേം പിന്നേം ഇന്നലെ എങ്ങാണ്ട് പോയിട്ട് വന്നിട്ട് കൊറെ സ്വീറ്റ്‌സ് എന്താ മറ്റേ എന്നാ ക്കാ മറന്നും പോയല്ലോ
ആഹ് മറ്റേ ഇതാ എന്താ മൈസൂർ പാക്ക് പോലത്തെ
പിന്നെ അത് തന്നെ തേങ്ങാട് സാനം ദിലി കുഞ്ഞു ദിലേബി വേറെ എന്താ ഒരു കോക്കനറ്റിന്റെ വേറൊരു സാധനം ഇത്രേം അല അലുവ രണ്ടെണ്ണം ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ മധുരസാനം
ആഹ് പക്ഷേ ആഹ് ആഹ് മ നമ്മക്ക് പക്ഷേ ആഹ് ക്ക് അതിനേക്കാളിലും ഇഷ്ടം ഏഹ് ഉം ച്ചിരി എരിവും കൂടെ ഉള്ളെ
ആ എരിവും കൂടെള്ളത് ഒ ഒരെണ്ണം ട്രൈ കുഴപ്പമില്ല നമ്മക്ക് തിന്നാൻ തോന്നും ഇത് ഉമ്മാ എല്ലാം മധുരം ഉള്ളത് കൊണ്ടന്നതാ ഞങ്ങളത്തെ വല്ല വല്ല ഇത് കൂട്ടായിരിക്കും ഈ ഉം പൊരി പൊരിച്ച സാധനൊക്കെ ഇല്ലന്ന നമ്മള് പിന്നെര് കടയെന്നൊക്കെ വാടിക്കൂല ഇങ്ങനത്തെ അങ്ങനത്തൊക്കെ നോർത്ത് ബോണ്ടായും അങ്ങനത്തെ ഇങ്ങനത്തെ എന്നൊക്കെ ഓർത്ത് ഞാന താ അപ്പ എല്ല ഇങ്ങനത്തെ ഒ ഒരു ബോക്സി ബോക്സ് തന്നെ ആരും കൊടുത്ത ഇതായി പിന്ന ആഹ്
ആഹ്
ബർഗറാണന്നോർത്ത് മൂന്ന് ബോക്സിൽ കണ്ടപ്പഴേ കൊടലെടുത്തപ്പഴാണ് മധുരം
ഇപ്പോഴത്തെ മക്കക്ക് ഇഷ്ട ബർഗറും ആഹ് പിസ്സായും ബർഗറ് ഞാൻ കഴിക്കൂട്ടെ എനിക്കിഷ്ടവാ
ഞാൻ പറിംബ്രെഡ് എനിക്ക് തലത്തിലുള്ളത് ആവോ ചിക്കന്റെ ഒക്കെ പിന്നെയും ഇത് പിന്നെയും കഴിക്കും
ആഹ് കെ എഫ് സിയുടെ ബർഗറാ നല്ലത്
ആഹ് അത് ചെറുതും ഒണ്ട് വലുതും ഒണ്ടല്ലോ
ആഹ് മാന്ത കിങ് ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ ഏറ്റവും വലുതിന് കിങ് എന്നങ്ങാണ്ടല്ലേ
ആ എന്നാ ഉയര അപ്പലന്ന എന്നാ ഉയരത്തിലായിരിക്കണത് കിങ് എന്ന് പറയണത് മറ്റത്രേം കട്ടെയ്യല്ലേ ചെറുതല്ലേ ഇങ്ങനത്ത പിളി കൂട്ടിക്കടിക്കാനൊക്കെ പാട ഒത്തിരി ഇങ്ങനെ അകന്നിരിക്കുമ്പോ
ഒത്തിരി മുഴുത്താകുമ്പോ ചെറുതാകുമ്പോഴത്തേക്കും ഒന്ന് കടിക്ക അപ്പോഴത്തേക്കും എല്ലാരും ഇങ്ങനെ എല്ലാ ലെയറും ഒന്നിച്ച് വരും
അതാ കയച്ചും വരുന്നത് മറ്റന്ന് വന്നാ ഒട്ടും ഇല്ല പകുതി പിടിച്ച് ഇടയ്ക്കൊന്ന് മാറ്റെടുക്കന്നു ഇടക്കാക്കെ പിള്ളേ പിള്ളേർക്കൊകെ വാങ്ങിക്കൊടുത്താ പണ്ടത്തേക്കെപിള്ളേര് തള്ളിക്കളയും
ആഹ് പിന്നെ അത് വല്ല ഈ മക്കൾക്ക് ഇത് ഇഷ്ടമല്ലല്ലോ ഈ എന്താ പച്ചക്കറി
ആഹ് പച്ചക്കറി ആഹ് കാബേജും തക്കാളി ഒക്കെ ഇടുന്നുണ്ട്
ആഹ് അതിഷ്ടമില്ല മക്കൾ പറയുന്നത് അത് വേണ്ട അതില്ലാതെ മതിന്നാ പറയുന്നേ ഈ ചെറുതൊക്ക വലിയതൊക്കെ ആകുമ്പോ അത്ര അറിയത്തില്ല അത് ചെറുതാകുമ്പോഴത്തേക്കു വാണ് അത് പെറക്കി കളയാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം
ചെറുത് എന്റെ മൂത്തതിന് ഭയങ്കര ഇഷ്ട ഈ ബർഗറും പിസ്സായൊക്കെ പക്ഷെ ഏഹ് എന്റെ മൂ മകനിക്ക് അതൊന്നും ഇഷ്ടവില്ല ബർഗറൊന്നും ഇഷ്ടല്ല
ആഹ് ആഹ്
ആ ഈ മറ്റേ ഷവർമ്മ ആണെങ്കിലും അവനിക്ക് ഒത്തിരി ഇഷ്ടമില്ല ആഹ് അതിനേക്കാളും എനിക്കിഷ്ടം ആഹ് ഇതാ അൽഫാമാ പക്ഷെ എങ്കില് കഴിക്കോന്ന് വെച്ചാ കഴിക്കും. വലുതായിട്ടൊന്ന് വേണ്ട അവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പ്ലേറ്റിന്റെ ഷവർമ്മ കൊടുത്താലും അവള് ഇരുന്ന് കഴി ഇവരിക്ക് പ്ലേറ്റ് ഒക്കെ കൊടുക്ക ഞാനാ കൂടുതലും കഴിക്കുന്ന മുക്കാഭാഗം ഞാൻ കഴിക്കും കാഭാഗം അവൻ കഴിക്കും അതുകൊണ്ട്. ഞാൻ പറയും ഡാ ന്നിനക്ക് ഇഷ്ടമില്ലെ അത് മേടിക്കണ്ടാ നീ വേറെ മേടിച്ചാ മതിയന്ന് എന്നിട്ട് എന്നോട് പറയും ബർഗറ് ഈ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ആയിരിക്കും ഇഷ്ടവില്ലാത്ത പഷെ എങ്കിലും ക്രീം ബണ്ണ് ഭയങ്കര ഇഷ്ടവാൾക്ക്. ആഹ് ഭയങ്കര ഇഷ്ടം എ അത് മധുരവാതിനെങ്കിലും ഭയങ്കര ഇഷ്ടവാത്.
ബേക്കറി കൊണ്ട് വച്ചിട്ടുണ്ട് അതും മധുരം എല്ലാ മധുരം തല എന്തോ പോലാ ഒന്നും പിള്ളേരൊന്നും തൊട്ടില്ല ചുമ്മ ഇങ്ങനെ ഇരിക്കുവ അവിടെ ഉറുമ്പ് കേറി പോയി ചള്ളായ ചീത്തായി പോവുലെ വെക്കുന്നാ.
ആഹ് ആഹ് ഇത് പെട്ടെന്ന് കേടാകും കേ അതുമല്ല ഏറ്റവും ചള്ളല്ലേ ഇങ്ങനെ പൂത്ത് ക പൂത്തു പോകുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും ചള്ളും കഴിക്കുന്നതേ
ഇൻഫെക്ഷൻ വരും
ആഹ്
ഇപ്പൊ ആ പണ്ടൊക്കെ അങ്ങനെ അത്ര ഇല്ല ഇപ്പൊക്കെ ഇതുപോലത്തെക്കെ ഐറ്റംസ്. ഇതിന്റെകത്തൊക്കെ എന്നാക്ക ചേർക്കുന്നേന്ന് ആർക്കറിയാ അതായിരിക്കും പെട്ടെന്ന് കേടാ
ക്രീം അല്ലേ ക്രീം ആകുമ്പ തന്നെ അത്രയൊക്കെ ഉള്ളൂ ഡേറ്റ്ഒന്നും ഇല്ലല്ലോ ഉം ഉം. മയോണസിൽ സ മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ.
ആഹ് ആഹ് ആഹ് മയോണൈസും അത്ര ഹെൽത്തിന് അത്രയും കംപ്ലൈന്റ് ഉള്ള ഒരു സാധനല്ലേ. എന്നാ ദൂഷ്യവാ അത് കഴിച്ചാല്.
ന്നെ വെക്കട്ടെ എന്നാ.
ആഹ് ആഹ്